ഹലോ സൗണ്ടില്ലൊല്ലടാ ആഹ്ആഹ് വതന്തന്തെന്താ ഫുഡൊക്കെന്താണ് രാത്രികക്ക്
ഫുഡ് അങ്ങനെയ ഒന്നും ഉണ്ടാക്കിട്ടില്ല ഇനി കുറച്ച കഴിയുമ്പോ എന്തെങ്കിലും ഉണ്ടാക്കണം നമ്മള് അപ്പപ്പോ ഉണ്ടാക്കി കഴിക്കുന്നാണേ
അതെയ ചോറാണ് കഴിക്കാറ് ഇവിടെ ചപ്പാത്തി ഉണ്ടാക്കണം ചപ്പാത്തി ഉണ്ടാക്കിട്ടൊന്നുല്ല ചപ്പാത്തി ഉണ്ടാക്കണ ആഹ് ഹ് ഹ്ചപ്പാത്തി ബീഫിണ്ട് ബീഫിണ്ട് ബീഫ് ആഹ പെരുന്നാളുണ്ട് ബീഫിണ്ട് ഷ് ആ ആ ബീഫ് ഞാൻ വേവിച്ചു വെച്ചിട്ടുണ് ണ്ട്ഒന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് റെഡി ആക്കാൻ ഉണ്ട് കൊറച്ച് കഴിയട്ടെ ഒന്ന് ഫ്രിയ ഫ്രിയാവാൻ കൊറ്ച്ച് ചിരിക്കട്ടെ കരുതിയിട്ട് നോക്കിട്ടില്ല
ആഹ്ഹ നമുക്ക് പിന്നെ ഞാനങ്ങന ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല എന്തെങ്കിലും തട്ടി കൂടണം ഉം
ചോറ് കഴിക്കൂലേ
ആഹ് നമ്മള് ചോറ് കഴിക്കും നമ്മളിങ്ങനെ രാത്രി ചപ്പാത്തിയ ഒന്നും കഴിക്കാറില്ല
അതെലെ അപ്പൊ ചോറപ്പത് ഇണ്ടാക്കാണോ ചെയാറ്
ചോറ് ഞാൻ സാധാരണ ആ രാത്രിക്ക് ഉണ്ടാക്കും
ആഹ് ചോറിപ്പ ഇണ്ടാക്കിട്ട് അങ്ങനെ കഴിക്കാണ്
ആഹ് അങ്ങനെ കഴിക്കും അപ്പൊ തന്നെ ഉണ്ടാക്കി പിന്നെ അതെങ്ങനെ സ് സ്റ്റോർ ചെയ്തിട്ട് നമ്മള് കുക്കറിൽ എങ്ങനെ ഉണ്ടാക്കി കുക്കറിൽ അങ്ങോട്ട് ഉണ്ടാക്കുള്ളൂ
ആഹ് അങ്ങനെ ഹ ഹ ആഹ ആ ആഹ് ആ അപ്പൊ അതിൽ കൂട്ട് കിട്ടാനെന്തു ഉണ്ടാക്ക
കൂട്ടാൻ കൂട്ടാന എന്തെങ്കിലും ഉണ്ടാക്കണേ വഴുതന ഇരിക്കുന്നുണ്ട് മുട്ട എന്തങ്കിലും വെക് കടം അങ്ങനെയൊക്കെ വിചാരിച്ചിരിക്കുന്നു വഴുതിന ചീത്തയാവാൻ തുടങ്ങി ട്ടുണ്ട്
ആ ആ വഴുതനങ്ങ പൊരിക്കുവ പെരിയിത് ഇത് ഫ്രൈ ആക്കാറുണ്ടോ
അതെങ്ങനെ ഉണ്ടാക്കുവാ
എനിക്കറിയില്ല ഞാൻ കേട്ടിട്ടുണ്ട് വൈദ്യനങ്ങ നമ്മള് ഇങ്ങനെ ഏ സായിട്ട് മുറിക്ക
നമ്മളിങ്ങനെ ഉപ്പേരി പോലെ ഉണ്ടാക്കി വെക്കാറുണ്ട്
ആഹ് ഞാന് ഉപ്പേരിപ്പോലെണ്ടാക്കി വെച്ചെ ഇത് ഭയങ്കര ടേസ്റ്റാണെറ്ഞ്ഞ് ഫ്രൈ മറ്റേ നമ്മള് വറുത്തെടുത്താല് മ്യ നമ്മള് മീനൊ ക്കെ പൊരിക്കൂല്ലെ ആ നല്ല അയ് ആരൊക്കയൊ പറഞ്ഞു നല്ല വെ ഏ ഉം നല്ല ടേസ്റ്റാണ് പറ്ഞ്ഞു നമ്മള് എറച്ചി കഴിക്കുമ്പോലെ ആ നല്ല ടേസ്റ്റാണ് പറ്ഞ്ഞു അത് നമ്മള് ഈ മൊളക് മഞ്ഞള് അങ്ങനെ ഉപ്പൊക്കെ തേച്ചിട്ട് നന്നായി തേച്ചിട്ട് ഇങ്ങനെ മീൻ പൊരിക്ക്ന്നപോലെ പൊരിച്ചെട്ക
ആഹ് ഇന്നെന്തായാലും നോക്കിനോക്കാത് എന്തായാലും വഴുതനങ്ങാ രണ്ടൂന്നെണ്ണം ഇരിക്കുന്നുണ്ട്
നല്ല ടേസ്റ്റാണ് പറ്ഞ്ഞ് ക്ഷെ എനിക്ക് വഴുതനങ്ങ മുമ്പേ താല്പര്യല്ലാത്ത സാധനാണ് വഴുതനങ്ങ
ഓ എനിക്ക് വഴുതനങ്ങാന്ന് പറഞ്ഞാ ഭയങ്കര ഇഷ്ടള്ള ഇതാണ് വഴുതനങ്ങയുടെ ആ ഉ ഉപ്പേരില്ലെ എന്നി എനിക്ക് ഭയങ്കര ഇഷ്ടവാണ്
ഒരു കൊഴുപ്പ് പോലല്ലേ അത് ഉപ്പേരി ചെല പ്പന് ഇന്ക്കയ് തീരെ ഇഷ് ടല്ല ഞാന് അത് വാങ്ങാറേല്ല ഇപ്പ ആരൊക്കെ പറഞ്ഞ് ഇന്ന് ഉപ്പേരിച്ചാ കഴിക്കാത്തവരും ഇങ്ങനെ പൊ പൊരിച്ചാ കഴിക്കൂന്ന് അത്രക്കും ടേസ്റ്റാണ്
വഴുതനങ്ങ എനിക്കി ഭയങ്കര ഇഷ്ടവാ വഴുതനങ്ങ പക്ഷെ വെണ്ട ഇപ്പ എനിക്ക് വെല്യ താല്പര്യല്ല
ആഹ് വെണ്ടക്ക എനിക്ക് ഭയങ്കര ഇഷ്ടാ വെണ്ടക്ക ഫ്രൈ വെണ്ടക്കെ ഫ്രൈ ആക്കിട്ടും കറി വെച്ചി ട്ടും ഞാന് പൊരിച്ചിട്ടൊക്കെ കഴിക്കും വെണ്ടൊക്കെ പൊരിക്കുല്ലോ നമ്മള് മോളകും മഞ്ഞളൊക്കെ തേച്ചിട്ട് ഏഹ് അങ്ങന പൊരിക്കും അവും ടേസ്റ്റാണ് എനിക്ക് വെണ്ടക്കട്ട് എല്ലാതു എനിക്കിഷ്ടാ വെണ്ടക്ക, ബീറ്റ്റൂട്ട്, ക്യാരറ്റ്
ആഹ് അതൊക്കെ ഇഷ്ടാ ബീറ്റ്റൂട്ട്, ക്യാരറ്റ് ഒക്കെ ഓക്കെ ബട്ട് ആ വെണ്ടക്ക എനിക്ക് താല്പ പര്യവേ ഇല്ല ഇത് പിന്നെ വഴുതനങ്ങ എനിക്ക് ഭയങ്കര ഇഷ്ടാ ട്ടണേ വഴുതനങ്ങേടെ ഉപ്പേരിം വീട്ടില ക്കായാലും അമ്മ പണ്ട് ഭയങ്കരായ്ട്ട് ഒണ്ടാക്കി തരുവാരുന്നു നല്ല എണ്ണയൊക്കെ ഒഴിച്ചി
ആ അയ് വയ്ദനങ്ങ നമ്മള് ആ വേവിച്ചിട്ട് പിന്നെ തൂമിക്കയാണ ചെയ്യ
അല്ല നമ്മള് ആദ്യം എണ്ണ ഇട്ടിട്ട് കടുക്പൊട്ടിച്ചിട്ട് പച്ചമുളകൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ വാട്ടിഎടുക്കും അതെനിക്ക് ഭയങ്കരിഷ് ആ ചോറിൻ്റോടെ ഇങ്ങനെ മിക്സ്ചെയ്ത് കഴി കെ വേടിട്ട്
അതിങ്ങനെ ഒടച്ച ഒടഞ്ഞ പോലെ ആവോ
താല്പര്യാണ്
ആ ഞാനത്ഇണ്ടാക്കി ആ ആ ഞാൻ ഉണ്ടാക്കിട്ടുംല്ല പക്ഷെ ഒന്ന് രണ്ട് പ്രാവശ്യം ഇതേ പോലെ എവിടന്നോ കൊണ്ട് വന്നിട്ട് ഇങ്ങനെ ഇണ്ടാക്കിട്ട് എനിക്ക് വലിയ താല്പര്യം ഇല്ലായിരുന്നു ഈ വഴുതനങ്ങ എന്താറിയാ ഞാൻ കൂടുതൽ കഴിക്കാഞ്ഞിട്ടാണോന്ന് അറിയില്ലോട്ടോ എനക്കത് ഇഷ്ടല്ലാത്ത സാധനമാണ്
ഞാനൊരു മീൻസ് എനിക്ക് ഭയങ്കര താല്പര്യമായിട്ട് ഞാനന്ന് ഭയങ്കര താല്പര്യം ആയിട്ട് ഞാൻ അങ്ങട് നെരത്തി പിടിച്ച് അങ്ങ്ട് കൃഷി ചെയ്ത് വഴുതനങ്ങ ഫുൾ ആയിട്ട് ആഒരു ആ നലോണം ഉണ്ടായി നല്ല നീട്ടത്തില് നല്ല തടിയിട്ട് ഉണ്ടായിട്ട്ണ്ടായിരുന്നു ഇത് പിന്നെ ആ ഇത് പിന്നെ മേടിച്ചതാ ഇപ്പൊ പിന്നെ
ആ ഇവിടെ ഉണ്ടാക്കിട്ടുണ്ടായിരുന്നു ഏ ഹസ്ബന്റെ ഉമ്മ ഉള്ളപൊ അവര്ക്ക് നല്ല ഇഷ് ഹസ്ബഡിനു ഭയങ്കര ഇഷ്ടമാണ് അവരമ്മ അമ്മാക്ക് ഇപ്പാക്ക് നല്ല ഇഷ്ടമാണ്ത് എന്നി അവിടെ ഇവിടെ കൃഷി ചെയ്തിട്ട് നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട് ആ പച്ച നല്ല വലുപ്പത്തിലേ നന്നായിട്ട് ഉണ്ടായിരുന്നു ആ നല്ല ഒന്നുകൂടെ ടേസ്റ്റ് ഉണ്ടാവും അതെ നമ്മള് വീട്ടിലുണ്ടാക്കി ആ വീട്ടിൽണ്ടാക്കിയാൽ ഒന്നുകൂടെ ടേസ്റ്റ് ഉണ്ടാവും കെമി ഇത്രന്നുല്ലല്ലോ
ആ നമ്മളതിന്റെ പച്ചമുളകൊക്കെ ഇട്ട് നല്ല വട്ട എത്ര ചോറ് വേണേലും ഴിക്കാം പക്ഷെ വെണ്ടക്കായ എന്ന് പറയുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടല്ല വെണ്ടയ്ക്ക പണ്ട് കഴിക്കുവായിരുന്നു ഇപ്പ അങ്ങോട്ട് താല്പരില്ല
ആ വെണ്ടക്കാ ഞാൻ ഒന്നുല്ല ഒന്നുല്ലെങ്കിൽ പിന്നെ ഞാൻ എന്ത് ചെയ്യുമെന്ന്റിയോ വെണ്ടക്ക നമ്മള് ഉള്ളി പച്ചമുളകൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് വയറ്റിഇടുക്കും എന്നിട്ട് അതിലൊരു കോഴിമുട്ട പൊട്ടിച്ച് ഒഴിച്ചിട്ട് നന്നായിട്ട് ഒരു വർത്ത പോലെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത്ണ്ടായ ചോറിന് വേറെ ഒന്നും വെ ണ്ട ആ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടം ഇഷ്ടല്ല ഞ അതെ അതെ ആ അതുണ്ടാവല്ലോ ഏ നന്നായിട്ടു പച്ചമുളക് വലിയുള്ളി പിന്നെ എന്താണ് കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് കടുക് പൊട്ടിച്ച് ട്ട് നന്നായിട്ട് വയറ്റും ഇന്നിട്ട് ഈ കോഴിമുട്ട ഒടച്ചിട്ട് നന്നായിട്ട് വറു ത്തെടുക്കും വെ വെണ്ടക്ക ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റും അല്ലാത്തവർക്ക് പറ്റൂല
ആ വെണ്ടക്ക എനിക്ക് കഴിക്കുമ്പോൾ എന്തോപോലേണ് വെണ്ടക്ക കഴിക്കുമ്പോ ഭയങ്കരമായിട്ട് ഇങ്ങനെ കടിച് കടിച്ചിരിക്ക്ണ പോലെ ആ ഒരു ഇതാണ് മറ്റോകുമ്പോ മുളക് വളരെ സ്മൂത്തായിട്ട് ഇങ്ങനെ കഴിക്കാലോ
ആ ആ ആ ആ എറങ്ങി പോവല്ലോ
ആ എനിക്ക് അതുകൊണ്ട്
അ ആ
ട്ടായാലും ഓക്കെയാണ് ക്യാരറ്റ് ആയാലും ബീട്രൂട്ട് നമ്മള് എന്താണ് ആ ഒര് ച
ആ ന്താണ് പുളിച്ചിന്താ ആ അത് മതി മതിരിക്കൂലെ നല്ല മധുരം ണ്ടാവൂലെ
അതിന് നമ്മളിങ്ങനെ ഓ തൈര്ഇല്ലെ തൈര് ചേർക്കും അപ്പൊ തൈരിന്റെ കൊറച്ച്
പുളി വരുലെ ആ അതെങ്ങനെ ണ്ടാക്ക എന്താണ് മ് എ അയിന് എന്താ പറിയ പുളിശ്ശേ ശെരിയോ
അത് എനിക്കറിയത്തില്ല അത് ഞാൻ ഉണ്ടാക്കാറില്ല ആ അമ്മയാണ് ഉണ്ടാക്കാറ് പിന്നെ സിസ്റ്റർ ഉണ്ടാക്കും അവളൊക്കെ നന്നായിട്ട് ഹ് ഓണത്തിനൊക്കെണ്ടാക്കുല്ലോ
ആ ഓണത്തിന് ഇണ്ടാക്കിട്ടാണ് ഞാൻ കഴിച്ചത് എനിക്ക്ത് അത് നല്ല ഇഷ്ടപ്പെട്ട് ഞാൻ സദ്യ കഴിച്ചപ്പളെ എന്തോ എങ്ങനെ പറഞ്ഞേ വീട്ട്രൂട്ട് ണ്ടാക്കൻ ന്ക്കി അറീല ഞാൻ ണ്ടാക്കി നോക്കണംന്നൊക്കെ വിചാരിക്കും അനെ നോക്കിയോക്കണം എനിക്ക് ഭയങ്കര ആ നല്ല ടെസ്റ്റ്‌ ണ്ടാവും ഞൻ അത്‌ സദ്യന്റെ കൂടെ കഴി ച്ചിട്ടുണ്ട്
മ് പിന്നെ ഈ ക്യാരറ്റ് ആയാലും ഓക്കെയാണ് പിന്നെ വേറെന്താ
മുരിങ്ങക്കായൊക്കെ
മുരിങ്ങക്ക മുരിങ്ങക്ക എനിക്ക് ഇഷ്ട്ടാല്ലാട്ടോ മുരിങ്ങക്ക എനിക്ക് സാമ്പാറിൽ വരെ മുരിങ്ങ ക്ക ഇടുന്നെ ഇഷ്ട്ടോല്ലാ മുരിങ്ങക്കായി വെണ്ടക്ക ഇതൊ ക്കെ ഒരേ ഒരു അ ഇതല്ലേ വെ ഒരേ കാറ്റഗറിയലെ യാ ആ സാമ്പാറിൽ വരെ എനിക്കത് കണ്ടൂടാ
ആ അ അങ്ങനെ പ്രത്യേകിച്ച് കൊഴപ്പൊന്നു ന്നില്ല ആ ഇഷ്ട്ടൽ ണ്ടോ വെച്ചാല് അങ്ങനെ ഞങ്ങൾ സ്ഥിരം ഇവിടൊക്കെ കുട്ടിൾക്ക് പർഞ്ഞ സ്ഥിരം എറച്ചിം മീൻ അതൊക്കെ വേണ്ടെ പച്ചക്കറിയെ കഴിക്കില്ല
നമുക്ക് പിന്നെ ഇവിടെ മീനൊക്കെ ഭയങ്കര പൈസയാണ് മീനൊന്നും അടുത്തൊന്നും ഇല്ലാത്തോണ്ട്
ആ അപ്പൊ മീന് കിട്ടാൻ എന്താ ചെയ്യാ ഇവിടെ കടലൊന്നും ഇല്ല്യ പശെ ഡെയിലി നമ്മ ക്ക് മീൻ വെരും ഏ രണ്ടും മൂ ആ രണ്ടും മൂന്ന് വണ്ടി ഡെയിലി വെരും പക്ഷെ നമ്മള് ഹ് മീന് ര ഹ് ഡെയിലി മീൻ വാങ്ങില്ലട്ടോ ഒരു ദിവ ണ്ടെങ്കിൽ പിറ്റേ ദിവസം വാങ്ങൂല പിറ്റേ ദിവസേ വാങ്ങള്ളു ഒരി ആ അത് ഡെയിലി മൂന്ന് വണ്ടി വരും പശെ നമ്മള് ഡെയിലി വാങ്ങൂല അ ആരും അങ്ങനെ കഴി ഒരു ദിവസം മീൻ വാങ്ങിയ എനിക്ക് പിറ്റേ ദിവസം മീൻ കഴിക്ക്ണ ഇഷ്ടല്ല പിന്നെ ഇക്ക് പുട്ടിയോ വേണ്ടീട്ട് അവർക്ക് വറുത്തത് നിർബന്താണ്
അതെ വീട്ടില് വീട്ടിൽ ഹ് എന്റെ പിള്ളേർക്കും അതെ പിള്ളേർക്കൊക്കെ ഈ മീനും സംഭവങ്ങൾ ചിക്കനൊക്കെ ആയാലും വർ ത്തു കൊടുക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്ണേ പക്ഷെ എനിക്ക് അതിനോടൊന്നും വലിയ താല്പ കരിയില്ല ഇങ്ങനെ വർത്ത് കൊടുക്കുന്നോക്കെ അല്ലേ
ആ അത് ഞാന് ഈ ഡയറ്റ് ക ഡയറ്റ് ചെയ്യുന്നുണ്ട് ഞാന് തടി വണ്ണം കൊറക്കാൻ വേണ്ടീട്ടേ അപ്പൊ അത് കാരണം എ വറുത്തത് മീൻ വറുത്തത് അതേപോലെ ചിക്കൻ വറുത്തതൊക്കെ എനിക്കിഷ്ടാണ് ട്ടോ വറുത്തത് ആഹ് ഇഷ്ടാണ് പക്ഷെ കഴിക്ക്ണത് നല്ലല്ലോ നല്ലതല്ലല്ലോ അപ്പൊ എനിക്കൊരു പേടിയാണ് അപ്പം ഞാൻ എന്ത് ചെയ്യും ഈ പിന്നെ എണ്ണ ഒഴിക്കാതെ ചിക്കനിലൊക്കെ നമ്മള് അതില് നെയ്യ് ചെറുതായിട്ടൊരു നെയ്യ് ഇണ്ടാവൂല്ലേ നമ്മൾ എത്ര നെയ്യ് കളഞ്ഞാലും ചെറുതായിട്ടൊരു നെയ്യ് ഇണ്ടാവും അപ്പ എണ്ണ ഒയ്ക്കാ നന്നായിട്ട് വര ട്ടി പോലെ ആക്കി എട്ക്കും ഞാന് അങ്ങനെ എണ്ണഎടുക്കാണ്ട് എ പിന്നെ എണ്ണ ഒഴിക്കാതിരുന്നാല് കുട്ടികൾക്ക് എരുവും കൂടും എരേം എരുവും ഒരു മുളക് പൊടിന്റെ എരു കൂടുതൽ വരും വെളിച്ചെണ്ണ ഒഴിച്ചിട്ടില്ലെങ്കിൽ
മ്മ്
അങ്ങനെയെരുണ്ട് തോന്നിയ ഒരു തുള്ള് ഒരു തുള്ളി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുള്ളൂ അല്ലാതെ എണ്ണ ഉപയോ ക്കൂല എനിക്ക് പേടിയാണ് ഇങ്ങനെ എണ്ണ കൂടുതല്
ഞാൻ ഇങ്ങനെ വറക്കുവൊക്കെ തന്നെ ചെയ്യും പക്ഷെ വർത്താലും കുറച്ച് വളരെ കുറച്ചായിട്ട് ഇങ്ങനെ കൊടുക്കും ച്ചൊർച്ച് കൊടുത്തില്ലെങ്കിൽ പിന്നെ ആ നമ്മൾ ഇപ്പോൾ ഒരു വെജറ്റബിൾ ഭയങ്കര മെയിൻ ഡിഷ് ആകും മറ്റേത് സൈഡായിട്ട് കൊടുക്കുകയും ചെയ്യും
പക്ഷെ ഇവർ കഴിക്കൂല ചോറ് കഴി കെയില്ല അത് കാരണം കൊടുതെ പറ്റ ഹും അതാണ് ആ പച് ആ പച്ചക്കറി ഞാൻ എന്താ ചെയ്യാറോ ഈ ചെറി ഇവർ കുഞ്ഞു പ്രായത്തില് ഒര് ആറു മാസക്ക നന്നായിട്ട് പച്ചക്കറി കൊടുക്കും ആ ഒരു ടൈമിൽ അവർക്ക് രുചിയൊന്നും അറിയില്ലല്ലോ കഴിക്കുവല്ലോ
ആഹ
ക്കറിയാം അവര് കൊറച്ച് കഴിഞ്ഞാ കഴിക്കൂലാന്ന് ഞാൻ എന്ത് ചെയ്യാ ആ ഒരു പ്രായത്തില് നന്നി ന്നായിട്ട് കഞ്ഞീരും അതിലും ഒക്കത്തിലും ആഡ് ചെയ്ത് കൊടുക്കും പച്ചക്കറി വീറ്റ്റൂട്ട് ക്യാരറ്റ് ഉരുളം കിഴങ്ങ് ഒ ക്ക നന്നായി ടാക്കി കൊടുക്കും പിന്നെ ആക്കെ കഴിക്കുന്നതേ അവര് കഴിക്കുള്ളൂ ഇവിടെക്കെ ഈ മുരി മുരിങ്ങയില്ണ്ട് ലൗ മുരങ്ങേനറിയോ
ആ അറിയാറിയാം
ആ അതൊക്കെ നന്നായിട്ട് ഞങ്ങള ഈ ഭാഗത്തുണ്ടാവും പക്ഷെ എനിക്ക് അതൊക്കെ ഭയങ്കര ഇഷ്ടം മുരങ്ങന്റെല്ലാം ഉണ്ടെങ്കില് അത് നമ്മള് കഞ്ഞിവെള്ളത്തിലൊകെ താളിക്കും ചെറിയ അത് ന ആ അത് നല്ല ടേസ്റ്റാ എനിക്ക് ഭയങ്കര ഇഷ്ട അതും നമുക്കൊരണക്ക ക്കൊരു മീനണ്ടെങ്കില് നന്നായിട്ട് ചോറ് കയിക്കാൻ കഴിയും
നമ്മള അന്ന് പരിപ്പിന്റെ കൂടിങ്ങന ഇടും പരിപ്പിന്റെ കൂടെ ഇട്ടിട്ട് കറി കുലെ
ആ ആ അതെനിക്കിഷ്ടല്ല ഇങ്ങനെ താളിക്കുന്ന ഏ ഇത് നമ്മള് ചെറ ചറിയ ഉള്ളിണ്ടല്ലോ കുഞ്ഞുള്ളി അത് ചെറിയ അത് ഏ മുറിച്ചിട്ടിട്ട് പച്ചമുളകും അതും മുറിച്ചിട്ടിട്ട് വെളിച്ചെണ്ണേല് നന്നായിട്ട് വയറ്റിടുക്കും എന്നിട്ട് അയില് കൊറ ച്ച കഞ്ഞിവെള്ളം
ആ
റച്ച് കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് ഉപ്പൂട്ടിട്ട് നന്നാ വെള്ളം തെളക്കുമ്പോ ഈ മുരിങ്ങെന്റില കഴുകിടട്ട് ങ്ങണ്ടിട്ട് അങ്ങട്ടിടുക എന്നിട്ട് തളച്ചിട്ട് നന്നായിട്ട് വേ ക്കോന്നും വേണ്ട ക്ക നല്ല ടേസ്റ്റാ
അതെങ്ങനെ കഞ്ഞിവെള്ളത്തിന്റെ മറ്റ മറ്റേ ഉള്ളീന്റെ ആക്കിയാണോ ടേസ്റ്റ് വരിക
ആ കഞ്ഞിവെള്ളത്തിന്റെ ആ ചെറിയുള്ളിന്റെയും പിന്നെ വെളു ചെണ്ണേന്റെയുംക്കാ ടേസ്റ്റ് ഇങ്ങനെ വരും മുരിങ്ങേല ഒരു പ്രത്യേക ടേസ് അതും നമ്മുക്ക് എ എനിക്ക് അതും ഒരു ഉണക്കല് പൊരിച്ച ഒരു കോഴിമുട്ട ഓംലേറ്റ് ഒക്കെ മതി ചോറ് കഴിക്കാന് നന്നായിട്ട് നാൻ കഴിക്കും
ഒ
ആഹ്